ഹലോ ആ കേക്കാം ന്ത്‌ ക്കെണ്ട് വിശേഷം?
സുഖം. സുഖമായിട്ടിരിക്കുന്നു ഭയങ്കര ചൂട്
ആഹ് ആഹ് ആഹ് ആഹ് വെയിലാ ഇന്നവിടെ
ആ നല്ല നല്ല വെയില ഇന്ന്
ആ ശരി ഇവിടെ വെയിലുണ്ട് എന്നാലും ഒരു മൂടലാണ് മഴ മഴക്കൊരുങ്ങണ ഒരു മൂടലാണ് വെയിലുമുണ്ട് ഒരു മൂടലു പോലെ നിക്കണ ഒരു കാലാവസ്ഥയാണ്
ആഹഅത് ശെരി
ഉം ഉം ഒരു വിങ്ങലാണ് കേട്ടോ ഇങ്ങനെ ആയാലേ
അങ്ങനായെന്നാ ശരിയാ അത്
ആഹ് ആഹ്
ഇന്നലെയൊക്കെ അങ്ങനെയ ചോ ചോറ് കഴിച്ചു ക കഴിച്ചു കഴിച്ചു കഴിച്ചേച്ച് വന്നിരിക്കുവായിരുന്നു
ആഹ് ശരി ആഹ് ആഹ് ആഹ് ഇനി രാത്രിയിലേക്ക് ഇനി ഒന്നായിട്ട് വെച്ചേക്ക അതോ വേറെ വെക്കണോ
എന്തെങ്കിലും റെഡി ആക്കണം
ആണല്ലേ അങ്ങനെ ആ ആ ചോറ് തിന്നുല്ലാരും
ചോറ് ഒന്ന് ഒരു പ്രാവശ്യേ കഴിക്കു
ഓ അത് ശെരി ആ ഉച്ചക്കു മാ
ഉച്ചക്ക് അല്ലെങ്കിൽ രാത്രിയില് ഏതെങ്കിലും ഒരു ടൈമിൽ
ആ ശെരി ആ എന്താന് ഷുഗർ അങ്ങനെ എന്തേലും ഉണ്ടായിട്ടാ
അല്ല ചോറിനോട് ഒന്നാമത്തെ കാര്യം ഷുഗറൊന്നും ഇല്ല ഇപോം ചോറിനോട അത്ര വലിയ പ്രിയവില്ല രണ്ട് നേരവും കഴിക്കാനായിട്ട്
ഓ അയിശ്ശേരി ഉം അപ്പൊ അയിശ്ശേരി അപ്പൊ നിങ്ങളി അപ്പോഴും മെനകെടല്ലേ രാത്രി ചപ്പാത്തിയൊക്കെ ചൂടാന് വെച്ചല്
നേരാ മെനക്കെടാ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം വേറെ ഉണ്ടക്കണ്ടായോ
ആ അതന്നെ പിന്നെ അപ്പൊ നല്ല കറിം വേണ്ടേ ചാ
പിന്നെ ചിക്കൻ കറിയോ എന്തെകിലും ഇണ്ടാ ഉം
ആ ആ നല്ല കറി വാണല്ലോ അല്ലാതെ ചപ്പാത്തി അങ്ങനെ കൈ
കൈ കയ്ക്കാൻ പറ്റൂല പിന്നെ ചെലപ്പോ ഞങ്ങള് ബ്രെഡ് സാൻഡ്വിച്ചാക്കിയത് കഴിക്കും
ഓഹ് ഓഹ് ഓഹ് ഓഹ് അങ്ങനെ അല്ലെ ഉം ഉം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയാ മതിയാവുലെ രാത്രിയില് ആഹ് എന്നാ ശെരി
ചിലപ്പോ കറി ഉണ്ടെങ്കില് പൊറോട്ടയോ വല്ലോ മേടിക്കും
ആഹ്
അങ്ങനെ അങ്ങ് പോവും
ഞങ്ങക്ക് ഞങ്ങ ആഹ് ശെരി ഞങ്ങ എനിക്ക് ഇവിടെ രണ്ടും രണ്ടു നേരോം ചോറ് വേണം ഉച്ചക്കും വേണം അതേപോലെ രാത്രിയും വേണം
ആഹ് എന്റെ പപ്പക്കൊക്കെ അങ്ങനെയായിരുന്നു ഒരു വൈകുന്നേരം ചോറ് വേണായിരുന്നു
ആഹ് ആഹ് ഇനി ഇപ്പൊ ഞങ്ങള് ഇപ്പോ ആദ്യമൊക്ക ഞങ്ങള് രണ്ടു നേരംക്കെ വേപ്പെനു അപ്പ ഞങ്ങള് ഒരു നേരം വെച്ചാണ്ട് ഒ റൈസ് കുക്കർ, റൈസ് കുക്കറിലെ പൂച്ചിട ടാത്രിക്കൊക്കെള്ളത് ഉം. അങ്ങനെയൊക്കെ ഇന്നിപ്പോ കൊറച്ച് തള കുറച്ച് കൂടീക്കണ് ചൊറിഞ്ഞ്. കൊറച്ച് വേവ് കൂടിക്കണ്.
ആഹ്
ഇനിപ്പോ എന്താവോ രാത്രി റൈസ് കുക്കറൽ ഇറക്കി മെച്ചിക്കണ ഇനി എന്തു ആവോലേക്കും ഉം പിന്നെങ്ങള് ചായ ക്കാനായോ?
ഇല്ലല്ല, ചായ കുടിക്കും പക്ഷേ ഒരു അഞ്ച് മണി. ക്ക ആവുമ്പഴേ ഉള്ളൂ.
ഓ ആ ഇഷ് ശരി ആ ആ എന്താന്നിട്ട് ഐക്ക് ആ എന്തെ കടി എന്തേലും ഉണ്ടോ?
ചായക്ക് കടി അങ്ങനെ ഞാൻ ഉണ്ടാക്കാറൊന്നു ഇല്ല. വല്ലതും ചിലപ്പ മേടി ക്കും. ങഅ വല്ല ഏത്തയ്ക്ക അപ്പോൾ അങ്ങനെ വല്ലോ മേടിക്കും, ചിലപ്പോം ഞാൻ ഉണ്ടാക്കും അത്രേ ഉള്ളൂ.
ആഹ് ആഹ ആഹ
വല്ിയ നിർബന്ധം ഒന്നുമ ഇല്ലാർക്കും ും വേണമന്ന്
ആഹ് ആഹ ശരിയ ശരി ഇവിടെ അങ്ങനെ തന്നെ ഉട്ടോ നിർബന്ധൊന്നുമല്ല ഉണ്ടെങ്കി കഴിക്ക ഇല്ലെങ്കിൽ അങ്ങനെ ആ ചായ ികൾ കുടിക്കും
അത്രേ ഉള്ളു ആഹ
ഉം ഇനിപ്പോ സ്കൂളൊക്കെ തുറക്കാനായല്ലോ
സ്കൂള് തുറക്കാറായി
ഉം എന്താ സ്കൂക്കല്ല ഇതൊക്കെ വാങ്ങിയോ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ
ആഹ ഹാ് ഹ ആ അതൊക്കെ റെഡി ആാക്കിട്ടുണ്ട് ഇനിയിപ്പം ചൂടും മഴ പുഴ പെയ്യുന്നില്ല ചൂടാണെങ്കിൽ പിള്ളേർക്ക് പിന്നെയും ദൈവമേ എന്നാം ചൂടാന്ന് ഉറക്കുവോ ഞാാനിങ്ങനെ
ആഹ അല്ല അപ്പന്നൊക്കെ മ പെയ്യുയിരിക്കും ഇപ്പൊ കുറച്ച ദിവസയിട്ട് മഴ പെയ്തിട്ട് മ ചെറങ്ങനെയൊക്കെ അന്തരീക്ഷത്തിനരു തണുപ്പൊക്കെ ഉണ്ടല്ലോ മറ്റേ നല്ല വെയിലല്ലേ ഇനി അതിന കുറച്ചൊക്കെ ഒരു മോചനം കിട്ടിയിട്ടുണ്ടല്ലോ
അതിന് കൊറച്ച് മോചനം കിട്ടിട്ടുണ്ട് ശെരിയാ
അപ്പൊ മഴ അപ്പൊ ആ സമയത്ത് ആവുമ്പോത്തിന് ഒക്കെ മഴ പെയ്യുയിരിക്കും
പെയ്യുവായിരിക്കും ഇച്ചിരി ഒന്ന് തണുത്താ മതി മഴ അധികം പെയ്തി ല്ലെങ്കിലും ചെറിയ മഴയൊക്കെ രാത്രി പെയ്തെന്നും ഭൂമി ഒന്ന് തണുത്ത് കെട എന്നലേ ഒരു
ആ ഹഹ അയ്ശെരിയാ അല്ല ഭൂമി മഴ ഒ ന്ന് പെയ്ത മതി ന്നാതന്നെ ഭൂമി തണുത്തോളും പിന്നെ ഇത് ഇത് മഴ പെയ്ത് പിന്നെ അ പിന്നെ വെയിൽ ആഹ്ണെ സമയത്ത് ഒര്ഇറ്റ് മഴ ആണേങ്കിൽ ഞമ്മക്ക് ഓടിട്ട വീടിൻ വല്യ പ്രശ്നംണ്ടാവൂല ക്ഷേ വർ പ്പിട്ട വീടിൻ ചൂട് ഒന്നും കൂടി ആവി ക്കാ ചെയ്യാല്ലെ അഹ് അഹ് പിന്നെ ഒന്നുകൂടി ആ ടെറസ്ത്തെ ചൂട് ഒന്ന് എറങ്ങും അടി ക്ക് അപ്പൊ നിക്കന്ന് ആ ഓട് ഞാൻ ങ്ങൾ ഓടി ട്ട വീട് ആയോണ്ട് അത്രവല്യ പ്രശ്നം ണ്ടാവൂല
ഇല്ല ഓടിട്ട വീട് ഇച്ചിരി ഒന്ന് തണുക്കുവേ ആ ഓട് ഒക്കെ ക്കെ ഒന്ന് തണുക്കുവല്ലോ വെള്ളം നനഞ്ഞ ഇത് സിമിന്റ് അങ്ങോട്ട് ചൂടായേച്ചും കോൺക്രീറ്റ് ചൂടായി കഴിയുമ്പോ ഈ വാർക്ക വീടിന്റെ ചൂട് സഹിക്കാൻ വയ്യ
ആ ആ അഹ്ശെരിആണ് വടെയൊക്കെങ്ങനെ പറിയ്ണേ കേക്ക ഞങ്ങൾത് വടെ ഓടിട്ട വീടാണ് അപ്പം പിന്നെ ഞങ്ങൾക്ക് പിന്നെ അങ്ങൻത്തെ പ്രശ്നം തണുത്ത് കിട്ടിയ മതി അന്താരിക്ഷം തണുത്ത പിന്നെ നല്ലെ തണ് പ്പ ഹ് പി മ്മ് പിന്നെ ചൂടാണെങ്കിലും ചേലോൽ പറയൊല്ലോ ഓടിട്ട വീടാണ് ചൂട് ആവുമ്പം അത്ര ചൂട് ആവൂല്ലാന്ന് ക്ഷേ ഓടി ട്ട വീട് ചൂട് ഓടിൻ വാന്നാൽ നല്ല ചൂട് ആണ് ഞമ്മക്ക് താഴത്ത്
ആഹ ഹാ പശേ അത്‌ പെട്ടൊന്ന് തണുക്കും
ആഹ എ ന്ന് മാത്രല്ല ഓടിട്ടവീടിനൊരു ഗുണോ ന്നാന്ന് ചോദിച്ചെന്നെ എന്റെ പഴെ മ് ഞങ്ങടെ വീടൊക്കെ ഓടായിര്ന്നു പണ്ട് ആദ്യം അപ്പൊ അവിടെ എങ്ങനാന്ന് വെ വെയ് വെയിലാണ് ണെങ്കിലും പകല് നല്ല ചൂടായിരുന്നെന്നാലും സന്ധയായി കഴിയുബം ആ ഓടൊന്ന് തണ്ക്കും പക്ഷേ കോൺക്രീ പിന്നെ നീച്ച കോയ ക്രീറ്റ് തണ്ക്കാൻ ഒരുപാട് സമയെടുക്കും അപ്പോഴേക്ക് ആ അതാണ് ഒരു കൊഴപ്പം
ഉം
പിന്നെ ഓടിട്ട് വീടിന്റെ വീടിന്റെ അടിയിൽ തട്ട്പോലെ എന്തെങ്കിലുക്കെ കാണും ഇല്ലേ അപ്പഴേ ആ അപ്പൊ ഇച്ചിരിയുടെ തണുപ്പ് വരും
ആ അതെ അതെ അങ്ങനെണ്ട് അത് ആദ്യത്തെ വീടിനൊക്കെണ്ടല്ലോ ഇപ്പോത്തെ വീടിനോന്നും അങ്ങനെല്ല ല്ലട്ടോ
ഇല്ലെ
ഇപ്പത്തെ വീടിന് അങ്ങനെ തട്ടായിട്ടൊന്നുല്ല ആദ്യത്തെ വീടിന് ഒരു ഒരു തട്ടായിട്ട് ഒരു മാളിയൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ട് ഇപ്പത്തെ അങ്ങനെയൊന്നും ഇല്ല ഇപ്പയ്ന് ഓ വീടില്ല എവിടെങ്കിലൊക്കെ അപൂർവായിട്ട് ഒള്ളൂ
ആ എല്ലാം വാർക്ക എന്നിട്ട് അതിന്റെ മേളിലോട് വെക്കുന്നതേള്ളൂ
ള്ളൂ അല്ലാ തെ സാ ഓടിട്ട വീട് പ്പില്ല
ഇല്ല കറക്റ്റാ ശരിഅത്
ഉം പിന്നെ ഇങ്ങകവുടെ വീടൊക്കെ ഇങ്ങള് തറവാട്ടില്ലോ അതോ വേറെ വീട് എടുത്
വേറെ വീട് ടുത്തിട്ടാ താമസിക്കുന്നെ തറവാട് വേറെ ചെ എത്ത്ന്ന
ആആ ആ അഹ് ശരി ആ ഞങ്ങക്കു ഇതുപോലെന്നെ ഞങ്ങക്കൂ വിയർ ഒര് വീട് വാണ നി ഇപ്പെ ഞാൻ നിക്ക്ന്നത് തറവാട്ടിലാണ് പിന്നെ എന്ക്ഞി വേറ് വിടെ വീടെടുക്കാന് സ്ഥലം വാങ്ങി അവ്ടെ തറയൊക്കെ ഇട്ടു വെച്ച്ട്ട്ണ്ട് ഇനി മ് മ് ആനിം പണിയണം
അപ്പെ ഇനിയിപ്പ മഴ കഴിയുമ്പം പണിയാൻ തൊടങ്ങി എന്നാൽ ഇപ്പൊത് തറയൊക്കെ ഒരു വിതം ഒറയ്ക്കും നല്ല പോലെ
ആ തറ വെച്ചിട്ട്ണ്ട് തറ വെച്ചിട്ട് പ്പൊ ഒര് രണ്ട് കൊല്ലും ക് കായി പിന്നെ ഞയ്മല് പടവ് തരേ വന്ന്ട്ടില്ല
ആ പണ്ട് വേണം ശര്യ അത് ഇപ്പൊ പക്ഷെ ഒത്തിരി വീതൊണ്ട്ന്ന് ത്തിരി ആൾക്കാരുണ്ട് നല്ല ഫണ്ട് കു വളരെ കൊറവിലൊക്കെ നല്ല വീടുകൾ വെച്ചു കൊടുക്കുന്നെ
ആ
കയ്യണേ ഒന്ന് ഇത്തിരി ഇങ്ങനെ എടക്കൊക്കെ ഓരോര്ത്തരട്ത് ചോയിചു ചോയിചു ചോയ്ച് ക്ക് നമ്മളേറ്റവും നമുക്ക് പറ്റ് പ്പെട്ടെന്ന് ഒരു ബഡ്ജറ്റ്
ആ അയ്നാ അങ്ങനെയൊക്കെ ചെയ്യാ പക്ഷെങ്കില് അമ്മുക്ക് ചെയ്യണന്ന് അങ്ങനെ ഒരാള് ഏൽപിക്കണന്ന്ണ്ടങ്കില് നമ്മളെ കയ്യില് കൊടുക്കാന് ആ ഒരു റൊക്കം പണം നമ്മളെ കയ്യില് വേണം ഇഞ് കൊർച്ചൊരു പൈസാണെങ്കിൽ അത് നമ്മുടെ കയ്യില് അങ്ങനങ്ങട്ട് ഇണ്ടാവൂല അതാണ് ആ അങ്ങനെ വാങ്ങു ഓര്ക്കൊരു അഡ്വാൻസായിട് കൊടുക്കണെങ്കിൽ ഇത്ര ഒരു ലക്ഷം ആദ്യം ഞങ്ങക്ക് തന്നാ മതി പിന്നെ പണി കഴിഞ്ഞിട്ട് ഇത്ര ലക്ഷം തന്നാ മതിന്നാവും ഓലെ കണ്ടീഷന് ആ പക്ഷെങ്കി ഈ ആ ലക്ഷം കൊടുക്കാ നമ്മള് കയ്യില്ണ്ടാവൂല അതാണ് പ്രശ്നം വര്ന്നത് അങ്ങനെയൊക്കെ ഞാൻ കേട്ട്ട്ട്ണ്ട് മ്
ത്രല്ല ഒത്തിരി ബഡ്ജെറ്റ് റ്റ് വീടുകൾ ണ്ടാക്കുന്നവരൊണ്ട് ആ അന്നാലും ഇത് വേണം ഒരു അഡ്വാൻസ് കൊട് ക്കേണ്ടി വരും അത് കഴിഞ്ഞിട്ട് അവര് തീർന്ന് പക്ഷെ അവര് ആറ് മാസം കൊണ്ട് കെ തീർത്ത് കഴും അപ്പ ആ സമയത്ത് നമ്മുടേല് ക ഫുള്ള് ക്യാഷും വേണം
വേണം അതാണ് ഒരിക്ക ക ഒരു കണക്ക്ണ്ടാവും ഇന്നെ ഇന്നൊ ഇതിന്റെ ഉള്ളിൽ ഇതൊന്ന് തീർക്ക ണംന്ന് ഇപ്പ നമ്മള് നന്മ് നമ്മളതന്നൊക്കെ പറയുകയാണെങ്കിൽ അധ്വാ അന്നന്നത്തെ കിട്ടണുന്നത് അങ്ങനെ ഒരു ഇതാണ് ഒരേ പോലെ ഇങ്ങനെ പോണ് ഇന്ന് നയിച്ച ഇന്ന് തിന്ന അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇത് ഈ സേവിങ്സ് കുറവായിരിക്കും
ശെ ആഹ്
അപ്പൊ പിന്നെ അമ്മക്ക് അങ്ങനെ അത് ഞാൻ ആഗ്രഹിക്കാത്തൊന്നും അല്ല ഞാനാ കേട്ടും ചെയ്തണ്
പിന്നെഒണ്ട് നമുക്കൊരു സമയമുണ്ട് ആ സമയത്ത് അത് ശരിയായിരിക്കും
ങാ അതെ നമുക്ക് ഇനി കാത്ത് ആഴ്ച്ച ഇങ്ങെ നിക്കാണ് ഉം ഏതായാലും ഇപ്പ പിന്നെ ഞങ്ങൾ ഞങ്ങ ന്ന് പറയാണെങ്കിൽ ഞങ്ങൾ നിക്കുന്ന വാങ്ങിയ സ്ഥലം എന്ന് പറഞ്ഞാ റോഡിന്റെ കുറച്ച് താഴെ ആയിട്ടാണ് ഭൂമി കിട ക്കണ തന്നെ അപ്പൊ നമുക്ക് ഈ പൗണ്ടേഷനിൽ വരുന്ന താറുണ്ടല്ലോ അതൊന്ന് പൊങ്ങി അത്യാവശ്യം പൊക്കണം എന്നിട്ടാണ് നമുക്ക് അവിടെ തറ വെ വെയ്ക്കാൻ പറ്റുള്ളൂ അങ്ങൻതന്നെ നമുക്ക് ഒരു ഒരുപാട് പൈസ ഞമുക്ക് ആ തറമ്മലെന്നെ പോവും
പോകും ഉം
ഉം നമ്മള് നമ്മളി ഭൂമി എടുക്കുകണെങ്കിൽ വീടൊക്കെ എടുക്കാൻ പറ്റിയ ഭൂമിടുക്കാണെങ്കിൽ ഒന്ന നേരം നമുക്ക് ആയ്മല് പിന്നെ ഒരു തറക്കാണെങ്കിലും അതേമാതിരി ഫൗണ്ടെ എന്താണെങ്കിലും ഐമല് വെ ഏറെ പണി വര്ണെ സ്ഥലം ഇട്ക്കേ ചെയ്യരുത് നമ്മള് അപ്പ പൈസ കൊർച്ച് കൊർവേക്കാരം ആ സ്ഥല ത്തിന്‌ പക്ഷെ മ്മള് പിന്നെ അയ്മക്ക് നമ്മള് ഒരു വീടാക്കുമ്പോ നമ്മൾ അത്രയും പൈസ പിന്നെ വേറെ കൊടുക്കണ അ ഞമ്മൾ ആലോയ്ക്കൂല അപ്പൊ ഞമ്മൾ ആലോയ്ക്ക കൊർഞ്ഞ വിലക്ക് കിട്ടിയപ്പ ഭൂമിയാണ്നാല് കൊള്ളു പി അ പിന്നെ അത് മേല് നമ്മൾ വീടാക്കാൻ പോകുമ്പോഴാണ് നമ്മളീ വേയ എരട്ടി പേറെ നമക്ക് കൊടുക്കേണ്ട്യെര അതൊന്ന് വീടാക്കി മാറ്റണെങ്കില് ഇപ്പൊ അങ്ങനെ ആ് അങ്ങനെ ഒരു ഇതിലാണ് ഇപ്പൊ കുറച്ച് ഫൗണ്ടേഷനിൽ കുറച്ച് പൊക്കുണ്ടായി പിന്നെ തറായി അങ്ങനെയാണ് ഇപ്പൊ തറച്ച് കുറച്ച് പൈസ തറമ്മലായി അത്പ്പ ഇങ്ങനെ നിന്നു പോയത് അത് പ്രതീക്ഷിക്കാത്ത കുറച്ച് പൈസ ഉം
ഉം
പിന്നെ ഇതായാലും ഇപ്പൊ ഇനി തറയയില്ലോ അപ്പം പറ തറയയില്ലേ അതന്നെ വല് കിട്ടല് പിന്നെ ചുറ്റും മതിലും കെട്ടി അവിടെ ചുറ്റരു മൂന്ന് ഭാഗമായിട്ട് അനാ സാധാര പൊന്തി ഫൗണ്ടേഷന് ഒന്നും മതില് നമ്മള് കെട്ടുമ്പോ അതിന്റെ ചുറ്റിലും മതി ലും കെട്ടാലെങ്കിലാ ആ ഫൗണ്ടേഷൻ ഒർച്ച്ക്കൂല മണ്ണ് ഇടുംമ്പളേ
മണ്ണിടുമ്പോ ഒറച്ച് നിക്കുള്ളു അത് ശെരിയാ
അതു കൊണ്ട് പിന്നെ അങ്ങനട് ക്കെ ട്ടി ന്ന പിന്നെ വേറെന്താ
വേറൊന്നുല്ല സുഖം
കോട്ടെ ട്ടോ ന്ന ശരി